അ
ആ ഇണ്ട് കേക്കുന്നുണ്ട്
എന്താ പണി പണിയൊക്കെ കഴിഞ്ഞോ
ഇല്ലല്ല പണി തൊടങ്ങുന്നൊള്ളൂ ഇന്ന് ഞായറാഴ്ച
ഇന്ന് ഞായറാഴ്ചയപ്പോ എല്ലാരൊന്ന് വൈകിക്ക്‌ണ് ഞാനും ഇപ്പോ കടി ഇണ്ടാക്കി വെച്ച്ക്കാണ്ട് ഇവിടെ ഇരിക്കാണ് വന്ന്
ഇത്രള്ളൂ ഫുഡ് പുട്ടാണ് പുട്ടും കടല കടല കുക്കറിൽ വെച്ചിട്ടുണ്ട് പുട്ട് വെച്ചിട്ടുണ്ട് ഏ ഉഴുന്ന് ദോശയാണോ
ഉഴുന്നു ദോശ അല്ല ആ സാധാ അരി അരിച്ച്കാണ്ടുള്ള ദോശ ആഹ
ആ
ഉം ആ മോള് മദ്റസയിൽ പോയിപ്പോ എട്ടു മണിക്കാണ് ഇന്ന് ഞാറാഴ്ച പ്പോ
ആ ആ എട്ട് മണി മുതൽ എത്ര മണി വരെ ഇണ്ടാവും ഏ ഇവിടെന്നാല് ഏഴേകാലിന് തൊടങ്ങും ഒമ്പതേമുക്കാല് വരെ ആ മദ്രസ് ഇല്ലാത്തപ്പം സ്കൂളില്ലാത്തപ്പം സ്കൂളിണ്ടാവുമ്പോ ട്ടേക്കാലിലെ തുടങ്ങും എട്ടര വരെ
പിന്നെ മാ മദ്രസിലെ ഞാൻ പറയാ മദ്രസ് തുറന്നില്ലോ ട്ടോള്ള് അപ്പോന്നെ എത്ര പെട്ടെന്നാണീ എക്സാമു കൊടുക്കുന്നത് പരീക്ഷ പരീക്ഷ ഫീസോ പെട്ടെന്നാവോ
ആ അതെ അതന്നെ പരീസ ഫീ പരീഷ ഫീസ് ഇപ്പൊ ഇവിടെക്കോ ആ തോർ അപ്പ തന്നെ വാങ്ങയ്യ ആസ് മദരസ തുറന്നാ അപ്പ തന്നെ വാങ്ങും ആ ആണ് അല്ലെ
ഉം തൊറന്നാട്ടിക്കണെ
ആ തുറന്നേക്കന്നല് വാങ്ങും പരീക്ഷ ഫീസ ആടെ വാങ്യെക്കും
ഇന്ന് സ്പെഷ്യൽ ഉച്ചക്ക്
എല്ലായിട്ട് ഇന്നല്ത്തെ ചിക്കൻ ഉണ്ട് കുറച്ച് ച്ച് അതേറ്റൊരു ചെറിയൊരു ബിരിയാണി ചുടുക്കണം ചെറ്റാണ് ഞാറാച്ചക്കല്ലേ ആ പിന്നെ
ഇപ്പം ബിരിയാണി ഒക്കെ വെച്ചാ തന്നെ മുതലാവുള്ളൂ കൊറച്ച് ചിക്കനായാലും ഇപ്പൊ മീൻ വാങ്ങിയിട്ട് കാര്യല്ല അപ്പൊ ഞാൻ ഇവിടുന്ന് ഇവിടെ ഇരുന്ന് നൂറു റുപ്പിയേല് ചിക്കൻ കൊണ്ടുന്നാലും നെയ്ച്ചോറിന്റെ അരീണ്ടങ്കിലങ്ങനെ പെട്ടെന്നങ്ങ പരിപാടിയാണ് എന്താ പിന്നെന്താ വേറെ കൂട്ടാൻ നോക്കണ്ടാ പിള്ളേർക്ക് ഇഷ്ടാവും ചെയ്യും
ആ മറ്റ് പോലത്തെ ഉപ്പേരി വേണ്ടി വരും
ആ ഉപ്പേരി വേണ്ടി വരും അതന്നെ ഇനിപ്പോ നമ്മക്കായാലും സാദാ ചോറാവുമ്പം വൈകിട്ട് നമുക്ക് കൂ ട്ടാൻ വേണോ കറി എന്താ വക്കല് അങ്ങനത്തെ ഒരു ഇതാണ് ഉം ഇപ്പോന്ന് വെ ഇപ്പോ ഈ മീന് കിട്ടാത്തത് കൊണ്ട് ഭയങ്കര ഇതാണ്
ആ ഭയങ്കര ബുദ്ധിമു ട്ടാണ് ഞങ്ങക്ക് മീന് മീൻ കിട്ടാനുണ്ട് പക്ഷെ കുറച്ച് കിട്ടുന്നുള്ളൂ ഒരു കിലോനോക്കെ വാങ്ങിട്ടുണ്ടെങ്കിൽ എത്ര കുറച്ചാന്നറിയുവോ കി ട്ടുക അപ്പൊ തികയൂവില്ലാ
തികയൂല്ല അത് തന്നെ ഉച്ചയ്ക്ക് കൂട്ടിയാ രാത്രിയില്ല അപ്പൊ രാത്രി ഉണ്ടാക്കുന്ന ചോറ് എന്റെ മക്കൾ ചോർന്നൂ എന്റെ മക്കൾ കാണാറ് എല്ലാരവസ്തിം അങ്ങൻ തന്നേണ് ബാപ്പറിം അന്റെ മക്കള്ക്ക് നല്ല കൂട്ടാം മാണം ന്നങ്കിലേ ചോറ്ന്നൊള്ളൂ ഹി ഹി അവിടത്തെ കൂട്ടാനും കിട്ട് ഉപ്പേരി അതല്ല അവൾക്ക് ഒന്നൊക്കെ ചിക്കൻ പൊരിച്ച മീൻ പൊര്
ആഹ് അഹ് ഇവിടൊക്കെ അങ്ങനെയാണ് പച്ചക്കറി തിന്നുന്നില്ല വരോ
പച്ചക്കറി തിന്നൂലാ പച്ചക്കറി വെറുതെ കൊണ്ടുവരാണ് ഇവിടെ പച്ചക്കറി കൊണ്ടുവന്നാ ഞാനോ ന്റെ മാപ്പിളാണ് തിന്നല് കൊർചെങ്കിലും മക്കള് തൊട്ട് നോക്കൂല ഉം
കുട്ടികള്തൊ
ഉംഹ് ആ വെൺ ണ്ട പൊരി ക്കാണോ പിന്നെ സോയാബി പൊ ക്ക് ആ ആ ഉരുളൻകേങ്ങ് അങ്ങനൊക്കെ വേവിച്ചാല് അങ്ങനെ തിന്നോ
ആഹ് ആഹ് ആഹ് അതൂതന്നെയാണ് ഇവിടോക്കെ അവസ്ഥ അങ്ങനെയാണ് അങ്ങനെ അങ്ങനന്ന കഴിക്കൂല അത് കാരണം ഞാ ചിക്കനെ കൊണ്ട് വന്നിട്ടുണ്ടെൽ കുറച്ച് ചീക്കറിച്ചിട്ട് ബാ കുറച്ചവിടെ മാറ്റി വെക്കും അപ്പൊ പിന്നെ പിറ്റേന്നു എന്തെങ്കിലും ചെയ്യാലോ അന്നേരം പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടാക്കഅതുപൊരിച്ചു കൊടുക്കാലോ അപ്പൊന്ന് വെണ്ട ഇണ്ട് കറി വെക്കാന് അപ്പൊ ഞാൻ അങ്ങനെ നെയയിച്ചൊണ്ടരിണ്ട് ആഹ് ഒര് ആഹ് ത് കുക്കറിലന്നെയാണ് ഞൻ വെക്കുക
ഏ ഞാനും കുക്കർല് ഞാൻ ആദ്യക്കെ കൂടുതലും ചമ്പട്ടിലെന്നെ വെചീ നി ഇപ്പൊ ഞാന് ഇത് ബിരിണി പോ ട്ട്ണ്ടല്ല അ പത്രം അതിലും വെജ ആഹ് അയ്ന് അതിനെക്കാട്ടെ സുഖം ന്ന കുക്കർ തന്നെണ്
ആഹ് കുക്കർ പിന്നെ എള്
എളുപ്പാണ് ഇന്റെയൊക്കെ പത്തിന്റെ കുക്കറ്ണ്ട് ഇപ്പൊ ഞാന് കൂടുതല അയ്ലെന്നെണ് നൈച്ചോറൊക്കെ വെക്കല് ക്ഷെ ബിരിയാണിങ്ങന അയ്ല് വെക്കലേ നമ്മള് മസാല കൂട്ടിക്കാണ്ട് അയിക്ക് ഇട്ട് കൊടുക്കലാ
ഏത് കുക്കർലോ
ആഹ്
ആ കുക്കറിൽ നമ്മള ആദ്യം ചോറ് വേവിക്കണോ എന്നിട്ട് പിന്നെ മസാല ആ മസാല മസാലായയതിന് ശേഷം കുക്കറിൽ തന്നെ മസാല ആക്കുക എന്നിട്ട് പിന്ന അല് ദമ്മിട്ടിട്ട് വിസൽ അങ്ങോട്ട് എത്താ മതി പെട്ടന്ന ആവും പെട്ടെന്ന ആവും പിന്നെ കുക്കറിൽ തന്നെല്ലേ ചോർ വെക്കുന്നതെ ഇത് രണ്ട് പണിയാണ് ല്ലാവുമ്പോ
അനി ചിലരി രണ്ട് വിസിലിന് വേവും ചിലരി രണ്ട വിസിലിന് വേവുല്ല ആ അങ്ങനെണ്ട
മൂന്ന് നാൽ വിസൽ വാണം
ആഹ ആഹ് ഉ എന്നിട്ട് ഞാനിപ്പോ എന്താ കാട്ടിലെ വെള്ളം വെക്കണെക്കാട്ടി അരി കിട്ടുന്ന ഒരു വെള്ളം പാകത്തിനന് വെക്കൂല കൊറ കുച്ച് തോനെ വെള്ളം വെക്കു എന്നിട്ട് കുറച്ച് രണ്ട മൂന്ന് വിസൽ അടിപ്പിച്ച ഞ അവിടെ ഓഫ് ആക്കി
ആഹ ആ അതെ ഇവിടെക്കെ അങ്ങൻ തന്നെയാണ് പിന്നെ പിന്നെ റൈസ് കുക്കർ ഉണ്ടല്ലോ
ആ റൈസ് കുക്കർ ഉണ്ട് അല്ല റൈസ് കുക്കറില് വെക്കാൻ പറ്റോ
ചുറക്കാൻ പറ്റും
അതെ എന്റെ ഫ്രണ്ടാള എന്നോട് പറഞ്ഞഞ് റൈസ് കുക്കറിൽ ന ർ ഞാൻ പിന്നെ ഓലോഡ് അത് എങ്ങനെ ചോയ്ച്ചി ട്ടൂല്ല. അതില് വെക്കാൻ പറ്റണെങ്ക നല്ല സുഖയിരുന്നു ഞാൻ സാദാ ചോറ് അതില് വെക്കലുണ്ട്
റൈസ് കുക്കറില് നമ്മള് പിന്നെ റൈസ് കുക്കറില് ഞമ്മളെ സാധാ ഇപ്പൊ ചോറ് വെക്ക്വല്ലോ
ആഹ് ആഹ് അതുപോലെ വെള്ള നെ ആയ തീ തെൾപിക്കലാ
ആ അത് ഇത്പോലെ അരി അരി അരിയിട്ട് വെള്ളം വെച്ചിട്ട് അരിയിട്ട് അരി വെള്ളം ഒന്ന് വള്ളം ഒന്ന് തെളക്കുമ്പോ
ആഹ്
വാണ്ട വെള്ളം തെളക്കുമ്പോ ഒര് തെള തെളക്കുമ്പോഴ്‌ത്തിനും പിന്നെ ഇത് ആയ് ഈ റൈസ്കുക്കറിലെറക്കിയെക്ക ഈ കുടുക്ക.
ആഹ് വെള്ളം എങ്ങനെ അരി ഇട്ടിന്റെ ശേഷം വെള്ളം തെളച്ചിട്ട്
ആ അരിട്ടീന് ശേഷം നമ്മള് ഇപ്പ ചോറൊക്കെ റൈസ് കുക്കറില് ഞമ്മള്
ആഹ് നമ്മളിപ്പോ ഒരു തെളതെളച്ചാ നമ്മള് എറക്കി വെക്കും ആഹ്
ഇല്ല താ പൈസദാവ്ടെ വച്ചിട്ട് ആഹ്
എന്നിട്ട്
ആ എന്നിട്ട് റൈസ് കുക്കറിലെറെക്യക്ക
ആഹ് ആഹ്
തന്ന ചോറ് ഞമ്മളിപ്പോ ചോറ് ഇങ്ങനെ എട് പിന്നെ ആ ടൈം ആവുമ്പോള്ലെ ചോ റൈസ് കുക്കറ് തോറക്കൊള്ളൂ ആ അങ്ങനെ എട് ക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ല ചോറായിരിക്കും
അല്ലാ എന്താണ് അപ്പൊ ഒട്ട് പിടിക്കുവോ?
ഇല്ല ഇല്ല ഇല്ല ഒ ഒട്ടി പിടിക്കൂല ഇനിപ്പോ അരിന്റെ മാറ്റ എങ്ങനെയാന്ന് നക്ക് അറിയില്ലട്ടോ ഞാൻ ഇവ്ടെ ഉണ്ടാക്കുന്ന അരിഒന്നു ഒരു ഒട്ടു ഒട്ടലുംല്ല ഞമ്മള് അരി അത് ആ വെള്ളൊ അരിം അങ്ങനെ ഒപ്പം വേവലന്നെയാണല്ലോ ആ അത് വെച്ച് നോക്കി പ നല്ല ഫു നല്ല നല്ല ബരിയാ ബിരിണിക്ക് ഇപ്പം സ് സൂപ്പറാന്നാ നക്ക് തോന്നിയെ അപ്പ നമ്മള് പെട്ടെന്ന് ഇപ്പോ ഞമ്മക്ക് എവിടെക്കെലും പോണ്ടി വന്നാലോ
പട്ട്
ആ അതൊക്കെ ഈ ഞമ്മളിപ്പോ നെയ്യ് ച്ചോറ് എങ്ങനെ വെക്കുന്നത് ഇപ്പൊ അണ്ടിയും പ ഇതൊക്കെ ഇട്ട് വറുത്തിട്ട് അതിക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അല്ലെങ്കിപിന്നെ അണ്ടി പരിപ്പ് ഉപ്പും മുന്തിരിയൊക്കെ വറത്തിട്ട് മേല ചോറിന്റെ മേലെ ഇട്ട് കൊടുക്കാനല്ലേ ചെയ്യാ
ഇട്ടൊടുക്കാ ആഹ ആഹ
ഈ റൈസ് കുക്കർ എടു റൈസ് കുക്കർ തുറന്നതിന്റെ ശേഷം അതിഅണ്ടി പരിപ്പും ഹ ഈ പിന്നെ മുന്തിരിയും അതേപോലെ കുറച്ച് നെയ്യ്ഒക്കെ ഒഴിച്ചിട്ട അളക്കി കൊടുത്താൽ മതി
ആ അതെ ഉം ആഹ ഈ മന്തിന്റെ അയ്രിയൊക്കെ പറ്റും
മന്തിന്റെ അരി അങ്ങനെ അയിന്റെ വേവ് പറഞ്ഞാല് മന്തിന്റെ അരി നമ്മളിപ്പോ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചാല് ആഹ പിന്നെ വെള്ളത്തിന്റെ അളവ് ഒന്നര ആണല്ലോ ഒരു കപ്പിന് ഒന്നര ഇത് മതിയല്ലോ ഒരു കപ്പരിക്ക് ഒന്നര വെള്ളാണല്ലോ വേണ്ടത്
ആ ആഹ്
ആ അപ്പോ മന്തിന്റെ അരിക്ക് അതാണ് അളവ് അത് റൈസ് കുക്കറിൽ വെക്കുമ്പോ എങ്ങനെയ എനിക്ക് അറിയില്ലട്ടോ അത് ഞാൻ നോക്കിട്ടില്ല ആഹ ഇത് പിന്നെ ഇത് നെയ്ച്ചോർ ഇങ്ങനെ ഒന്ന് വെച്ചോക്കികെണ്ട് നല്ല ഒരു കുഴ നല്ല നെയ്യ് ചോറ് ചോറാണ്
ഇ ഉള്ളി അപ്പൊ നമ്മൾ എന്താണ് ഈ ഉള്ളി കുടുക്കിൽ വാട്ടിയാൽ മതി അങ്ങനെ വെച്ച പറ്റുവോ ഈ ഉള്ളി വാട്ടുമ്പോൾ കുടുക്കിയയിൽ വാട്ടിയാ മതി
ആ ഉള്ളി വാട്ടന്ന് ആ ഉള്ളി വാട്ടന്ന് ഒക്കെ ഇപ്പോ ഞമ്മളിപ്പോ സാധാ പോലെ തന്നെ ഉള്ളി ആ കുടുക്കേൽ എണ്ണ ആ എണ്ണ ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് അരിട ആ തളച്ചേൻ്റെ ശേഷം പിന്നെ തിളച്ചന്റെ രേഷം വാണെങ്കിൽ നെയ്യ് അപ്പ തന്നെ എടുത്താലും മതി ഞാൻ ചിലപ്പോ എന്ത ചെയ്യന്ന്റിയോ നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കും ആ സൺ ഫവറിൽ ഉണ്ടാകും പിന്നെ നെയ്യ് ചോറ് ആ അതിന്റെ ശേഷം കുറച്ച് നെയ്യ്‌ട്ടിട്ട് ആ വെള്ളത്തിൽ തന്നെ കൊറച്ച് നെയ്യും ഒഴിച്ച് കൊടുക്കും അപ്പൊ നെയ്യ്ച്ചോറിന് കുറച്ചും കൂടെ രുചി കൂടും ആഹ എന്നിട്ട് പിന്നെ അണ്ടി പരിപ്പും ബദേ ഉള്ളിയൊക്കെ വറത്തിട്ടുണ്ടെങ്കിൽ അത് നെയ്ച്ചോറ് അയതിൻ ശേഷം അതിന്റെ മേല ഈ റൈസ് കുക്കർ തുറന്നിട്ട് അതിന്റെ മേലെ അങ്ങോട്ട് ഇട്ട കൊടുക്കും ആ മേലെ അതിൽ ഇട്ട് കൊടുക്കാലോ അങ്ങനെ
എൻ്റെ ഫ്രണ്ടാളൊക്കെ എങ്ങനെ പറഞ്ഞ് കേട്ടിന്ന് റൈസ് കുക്കറിൽ നെയ്ചോ ചോറ് വെച്ചാൽ എന്തോ ഒരു നല്ല പൂ പോലെ ഇരിക്കും ഞാൻ എനിക്ക് പേടിയാ എന്ന് ഒന്നായിട്ട് ഓടിയോ എന്നുള്ള വീ
അത് ഞാൻ ഇന്ന് ഇല്ല അവിടെ ഒന്നും ഇല്ല പാകത്തിനായി കിട്ടും ആ വെള്ളൊക്കെ നമ്മൾ പിന്നെ ആ റൈസ് കുക്കർ തുറക്കുമ്പോ നല്ല ഉണങ്ങി ഇങ്ങനെ നിക്കും അത് ഞമ്മളിപ്പോ പേടിണ്ടെങ്കില് ഞമ്മളാദ്യം ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും ഞമ്മള്പ്പോ വീട്ട്ലാ ല്ല ഞമ്മളും മക്കളും ആവുമ്പം എങ്ങനെ ത്ത്യല്ലോ ആ പിന്നെ ആരേലും വെര്മ്പോ ആ ആരേം വെര്മ്പാെലാണൽ ഏ ആരേം വീട്ട്ല് വെര്മ്പളാണല്ലോ നമക്ക് പേടി അപ്പൊന്തെയ്യാ ഞമ്മള് മാത്രാകുമ്പക്കാ ആ ഞെ
ആ ആ
അങ്ങനെക്കെ ചെയ്താ മതി
ആ ഇന്ന് ഉച്ചക്കെക്ക് കറി വെക്കാനെന്താ ആ ചായുട്യയ്ഞ്ഞ് എ ചായുട്യയ്ഞ്ഞ് ഇൻ്റത് കെയ്ഞ്ഞിട്ടില്ല മക്കൾതൊക്കെ കെയ്ഞ്ഞ് മോള് ന്താണ് കയ്ഞ്ഞ് ട്യൂഷന്ന് പോയി ചെറ്ത് മദ്രസ് പോയി മോന് ഇന്ന് ദർസ്ക്ക് പോവും ഓർ കൊർച്ചീസ്ത്തെ ലീവിന് വന്നതേയ്ര്ന്നു ൻക്ക് നോമ്പാണ് ഞാനിങ്ങനെ നോമ്പ്ട്ത് ത്ത്ക്ക്ണ് കിട്ട്ണോട്ത്തോളം കിട്ടികോട്ടെച്ച്ട്ട് ഹറം പത് ത്ത്‌വരെ നോൽക്കണം ന്ന്ള്ളതീല് ട്ത്തതാണ് കിട്ടുവോന്ന് അറിയില്ലാ
ആഹ് ആഹ് വീട്ട് നോമ്പ് വീ
ആഹ് വീട്ടാനും ഉണ്ട് അതൊണ്ട് വീടിക്കോളും വച്ച് അങ്ങനെയെടുത്തായാണ് മ് മ് അതിന് ഇന്നാണുന്നുണ്ടെങ്കി വല്ലാത്തൊരു അസ്വസ്ഥ ഇന്നലെ നോമ്പ് തുറന്നേന് ശേഷം പൊറോട്ട കഴിച്ചിട്ടാ പൊറോട്ട കഴിച്ചതന്നെ പിന്നെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ആ പൊറോട്ട കഴിച്ചിട്ടാണ് തോന്നുന്നുണ്ട്
കേറിട്ടുണ്ടാ ഈ നോമ്പ്തുറക്കുമ്പോഴൊക്കെ നമ്മള് പൊറാട്ടക്കെ കഴിച്ചാ ഗ്യാസ് എളുപ്പം ഗ്യാസ് കേറും ആഹാ
പിന്നെ വേറെ എന്തൊക്കെയാ കുട്ടിക്ക് എത്ര വയസ്സായി ചെറുതിനെ ഏ എന്റെ അനിയത്തിന്റെ എന്റെ അനിയത്തിന്റെ മോൻക്ക് രണ്ട് വയസ്സ് ആള് തീ രേയില്ല രണ്ട് വയസ്സാണ് തോന്നിക്കേല്ലാ കണ്ടാല് നടക്കൊക്കെ ചെയ്യും പക്ഷെ തീരാ ആളില്ലാ
ആഹ് ആ ചില കുട്ടികൾ അങ്ങനെ ഇണ്ടാവും തീരെവൽപ്പവും തടിയില്ലാതെ
ചില കൂട്ട അതിനെ ഒന്നും കഴിക്കൂല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കയ്യെ കുടിച്ച കാണ്ട് കൊണ്ടടന്ന് കാണ്ട് എന്നാന്നല്ലാതെ
ഇങ്ങനെയ ഒരു സാധനം കഴി ഇല്ല അവള് കഴിക്ക എപ്പങ്കിലു ചോറ് വെച്ച് കൊടുത്ത കഴിക്കു
ആഹ ഈ കുട്ടികൾക്ക് നെയ്ച്ചോറ കാരറ്റ് അങ്ങനെൊക്കെ ഇട്ടണ്ട് കൊടുക്കുന്നത് നല്ലതാണ് എന്റെ ഇളച്ചിന്റെ കുട്ടിക്ക് കൊടു
ആ ഇവള് തടി നല്ല തടിയായിരുന്നു ഒരു ആറു മാസോ ഏഴു മാസപോക്കെ ആയപ്പോ നല്ല ഉണ്ടായിരുന്നു ഇപ്പ തടയൊക്ക ഇപ്പോളെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക ആളുകൾ എന്ത് ആ കുട്ടിന്നെയാണിത് ചോദിക്കും അങ്ങ് ആ എന്നാ ശരി ആ ഓക്കെ